ഹലോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കില് ഏഹ് കൂടുതലും പിള്ളേരും പ്ലസ് ടു കഴിഞ്ഞാൽ നഴ്സിംഗ് ആണ് ചൂസ് ചെയ്യുന്നത് കാരണം നല്ലൊരു കരിയർ പിന്നെ അവർക്ക് ഫ്യൂച്ചറിൽ സെറ്റ സെറ്റിൽ ആവാൻ പറ്റിയ എല്ലാം നഴ്സിംഗ് കൊണ്ട് പറ്റും. ഓ അപ്പൊ കൂടുതലും പിള്ളേര് നഴ്സിംഗ് ആണ് ചൂസെയ്തത് പക്ഷെ നമ്മുടെ നാട്ടില് ഇത് പഠിച്ച് ഇറങ്ങണ പിള്ളേർക്ക് അധികം എ ജോലിയും അയിനനുസരിച്ചുള്ള സാലറി ഒന്നും കിട്ടണില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബ്രോടെ അഭിപ്രായം എന്താ?
ജോ അത് ശരിയാണ് നോട്ടിൽ എല്ലാരും ചൂസ് ചെയ്യുന്നത് ഇതാണക്ക്‌ നഴ്സിംഗ് ഫീൽഡാണ്. എന്നിരുന്നാലും പല പല മേഖലകളിൽ ആൾക്കാര് ഒഴിവുണ്ട് ന്നാലും നമ്മളതൊന്നും ചിന്തിക്കാറില്ല. കാർണം നമുക്ക് എങ്ങനെങ്കിലും ഫ്യൂച്ചർ സെറ്റാക്കുക എന്നുള്ള ഒരു പ്ലാൻ നോട് കൂടി ആണ് എല്ലാരും നഴ്സിംഗ് എടുക്കുന്നത്, പക്ഷെ ഒരു നേഴ്സിന്റെ ഇത്ര ആവറേജ് സാലറി എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് നമ്മുടെ നാട്ടില്. അതായതൊരു ഫ്രഷറായിട്ടറെ ഇന്ത്യൻ റുപ്പി ഫ്രഷറായിട്ട് ജോലിക്ക് കേർ ഇതൊന്നൊരു ഒരു നഴ്സിന്റെ സാലറി ഇരുപത്തിനാലായിരം രൂപയാണ്. അതേ സമയം നമ്മള് നോക്കാണെങ്കില് ഇഷ്ടം പോലെ വേറെ ജോബ്സ് ഉണ്ട് അതായത് ഇപ്പൊ തോനയും ആ എടക്ക് വെച്ചിട്ടരു ട്രെൻഡ് ഉണ്ടായിരുന്നു പി എസ് സി പഠിക്കുന്നത്.
ആഹ് ആഹ് അത് ഞാൻ കേട്ടിട്ടുണ്ട് കൊറെ പിള്ളേര് പഠിക്കിന്നുണ്ടായിരുന്നു
പ്ലസ്ടു കഴിയുമ്പോഴേ പി എസ് സി ക്ക് പോവ ജോലി മേടിക്ക എന്നാലത്. ഇപ്പോളെന്ന് വെച്ച് കഴിഞ്ഞാ ജോലി കിട്ടുക ഭയങ്കര പാടായിരിക്കുന്നു കാരണം ഈ ഒഴിവ് വരുന്നെ അനുസരിച്ചെ അവർക്ക് ആളുകളെ നിയമിക്കാൻ കഴിയു അതുകൊണ്ട് ധാരാളം സമയം എടുക്കുകയും ഒരു ലിസ്റ്റ് വന്നാൽ അതിന്റെ എത്ര? കാലാവധി ന്ന് പറയുന്നത് ഏകദേശം മൂന്ന് കൊല്ലംങ്ങാണ്ടാണ് അതിനുള്ളി ജോലി ആയില്ലെങ്കില് ആ ലിസ്റ്റ് ക്യാൻസലായി പോവും അതുകൊണ്ട് നമ്മുടെ നാട്ടി പിന്നെ വളരെ ഏ പാടാണി ഇപ്പൊരു പി എസ് സി എന്ന് എഴുതി ജോലി മേടിക്യാ എന്നുള്ളത് എന്നാൽ ഏ പല പല സെക്ഷൻസ് ഉണ്ട് എസ് എസ് പി ഉണ്ട് ആ ബാർബി ഉണ്ട് അങ്ങനെ ഇഷ് ധാരാളം മേഖലകളുണ്ട് നമുക്ക് ജോലി മേടിക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ജോലികളുണ്ട് ന്റെ അഭിപ്രായത്തില് നോക്കാ ണെങ്കില് ഇപ്പോരു ഐ ടി ഈ ജോലി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരു നല്ല കമ്പനിയി ഒരു ഐ ടി ജോലി കിട്ടി കഴിഞ്ഞാൽ എല്ലാ അനു ന്താനുകൂല്യങ്ങളോട് കൂടിയും നമുക്ക് ജോലി ചെയ്യാൻ പറ്റും
ഓ..
അയിനെ കുർച്ച് എന്താണ് പറയാനുള്ളത്
ഐ ടി ജോലി ഉം നല്ലതാ പക്ഷെ അത് ഒരുപാട് നാള് ചെയ്യണ നമ്മളെ കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസുണ്ട്
അത് എന്നാ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത്
മീൻസ് നമ്മള് ഫുൾ ടൈം ങ്ങനെ കമ്പ്യൂട്ടർ നോക്കി വർക്ക്യ്യേണ്ടേ മ്മള് കണ്ണിന് പ്രശ്നം വരാം ഫുൾടൈം മ്മള് ഇരുന്ന് ജോലിയെല്ലേ ഐ ടി ഫീൽഡില്
അത് നമ്മക്ക് ഇപ്പൊ ഇപ്പൊ ഐ ടി ഫീൽഡിന്റെ ജോലിന്ന് പറയുന്നത് ഒര് ആളെ അപേക്ഷിച്ച് നോക്കാ ണെങ്കില് ഇപ്പൊ ഒരു കൽപ്പണിക്കാരനെയും ഒരു ഐ ടി ജോലിക്കാരനെയും തമ്മിൽ താരതമ്യം ചെയ്യാണെങ്കിൽ ജോലിയുടെ കാഠിന്യം കൊറവായിരിക്കും ഇല്ലേ
ഉം കാഠിന്യം കൊറവായിരിക്കും
സാലറി വ്യത്യാസം കാണും
ഉം
അതേപോണ കാനുകൂല്യങ്ങള് കാണും അത് ജോലി ചെയ്യുന്ന എന്താ സാഹ സാഹചര്യങ്ങളും വ്യത്യാസമായിരിക്കും. കഷ്ടപ്പെടുന്നതിന്റെ അളവ് കൂടുതലായിരിക്കും കുറവായിരിക്കും. അതെയണക്ക് തന്നെ ഇപ്പോ ഇപ്പൊ നമ്മള് നോക്കുയാണെങ്കില് ആ ലൈഫ് ഇൻഷുറൻസിന്റെ വരെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എല്ലാത്തിലും ഇപ്പം ഐ ടി ഫീൽഡിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനൊരു കഴിവ് വേണം. ആ കഴിവുണ്ടെങ്കില് എല്ലാം എളുപ്പമായിരി ഇല്ല എങ്കില് കുറച്ച് പാടായിരിക്കും. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നേഴ്സിംഗ്ആയാലും എളുപ്പമല്ല. അതിനും അതിന്റെ തായ കഷ്ടപ്പാടുകൾ എല്ലാം ഉണ്ട്. രാജ്യത്തെ നേഴ്സ് പുറത്തോട്ടുള്ള നേഴ്സിങ്ങും നമ്മുടെ രാജ്യവും തമ്മിൽ വളരെ വ്യത്യാസമാണ്. നമ്മുക്ക് അറിയാൻ കഴിയുന്നത്.
ആ എന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല?
ജോലിയുടെ കാഠിന്യം പുറമേയുള്ള ഇന്ത്യയിൽ സാധാരണ ഒരു നേഴ്സിന് എന്താ എന്തൊക്കെ ജോലി ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ ജോലിയും ഏകദേശം ചെയ്യണം എന്നാൽ പുറത്തോട്ടൊക്കെ പോയാൽ എന്താ ചെറിയ ജോലികള് അവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലും ഡോക്ടർമാരാണ്.
നഴ്സുമാർക്ക് അപ്പോ പണിയൊന്നുല്ല.
നഴ്സുമാർക്ക് പണിയുണ്ട് പേഷ്യന്റിനെ കെയർ ചെയ്യുക എന്ന് മാത്രമുള്ള ഒരു ജോലിയാണ് നേഴ്സുമാർക്കുള്ളത്.
ഓക്കെ നമ്മുടെ നാട്ടിനേക്കാളും തികച്ചും വ്യത്യസ്ത രീതിയിലാണ് അവിടെ അല്ലേ?
അതെ അതെ വ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പുറത്തുള്ള നഴ്സിംഗ് സമ്പ്രദായം
ഉം. അതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കും സാലറിയും.
അതെ സാലറി അതെ അതെ വളരെ അധികമാണ് സാലറി. അതെണ്ക്ക് തന്നെ വർക്കിംഗ് അവേഴ്സ് കുറവായിരിക്കും.
അങ്ങനെ പല പല വ്യത്യാസങ്ങളാണ് നമ്മുടെ രാജ്യത്തെേക്കാട്ടിലും പുറമേ ഉള്ള രാജ്യങ്ങൾക്കുള്ളത് പിന്നെ സ സാധാരണ ഇവിടെ ഒരു നേഴ്സിന് ഒരു റെസ്പെക്ട് കിട്ടണമെങ്കിൽ എന്തേലും ഒരു എന്താ മഹാമാരി വരണം എന്നാലാണ് കാവൽ മലാഖ അങ്ങനെ ഇങ്ങനെയന്ന് പറഞ് കുറച്ച് അറിയാൻ കഴിയും. എന്നാൽ അങ്ങനെയല്ല പുറത്തോട്ട് ക്കെ നേഴ്സുമാ
എക്സാമ്പിൾ ആയിട്ട് വേണേ പറയാം കൊറോണ ടൈമില്
അതെ അതെ ഇവിടെ കൊറോണ വന്ന അപ്പഴാണ് നേഴ്സുമാർക്ക് ഇത്രയും എത്ര വാല്യൂ ഉണ്ടെന്ന് എല്ലാരും മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കിയത് അത് തന്നെ.
പിന്നെ പിന്നെ എന്താണ്?
ഉം.
ഈ നഴ്സിംഗ്എല്ലാവരും ചൂസ് ചെയ്യാൻ കാരണം നേരത്തെ പറഞ്ഞപോണക്ക്തന്നെ എന്താ കരിയറ് സേഫ് ആക്കുക എന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ ഇന്ത്യയില് അപേക്ഷിച്ച് പുറത്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നേഴ്സിങ് ചെയ്യുമ്പോൾ എന്താ- സാ പ്ര പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നത് വളരെ കുറവാണ്. ക്ഷെ പുറമേ അന്യരാജ്യങ്ങലിൽ പ്രാക്ടിക്കലാണ് അവർ തോനെ മൂല്യം കൊടുക്കുന്നത്
ആഹ് ആഹ്
നാല് വർഷം ഇവിടെ നാലു വർഷം ചെയ്യുന്നത് പുറത്ത് മൂന്ന് വർഷം ചെയ്താ മതി അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതെ അതെ പ്രാക്ടിക്കൽ ടൈം തോനെയായിരിക്കും
മ്മ്ഹ്
ഇതുവഴി നമുക്ക് കുറേ പഠിക്കാനും കുറേ കാര്യങ്ങൾ അറിയാനും കഴിയും
ബ്രോയ്ടെ അഭിപ്രായത്തിൽ ഏഹ് ഇന്ത്യയിൽ നഴ്സിംഗ് ചെയ്യുന്നതായിരിക്കൊ അതോ വിദേശത്തെ എവിടേലും പോയി നഴ്സിങ് ചെയുന്നതാരിക്കോ നല്ലത്
എന്റൊരു അഭിപ്രായത്തി ഇന്ത്യേക്കാൾ ഏഹ് ബെറ്റർ ഏഹ് പുറത്തു പോയി നഴ്സിംഗ് ചെയ്യുന്നതാണ് കാരണം നമുക്കറിയാം ഇവിടത്തെക്കാൾ കൂടുതൽ സാലറിയായാലും എല്ലാം നമുക്ക് ലൈഫ് സെറ്റാക്കാൻ പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷൻ പുറത്തു പോയി ചെയ്യുന്നാരിക്കും നല്ലത് കാരണം ഇപ്പൊ ഇഷ്ടം പോലെ പിള്ളാര് എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നുണ്ട് അവടെല്ലാവരുടെ ഒറ്റ ലക്ഷ്യന്ന് പറഞ്ഞാ പഠിച്ച് കഴിയ ഒരു എക്സ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക നാട്ടീന്ന് പുറത്തു പോയി സെറ്റിലാവ അവർക്കറിയാം ഇപ്പഴത്തെ റിയാലിറ്റി എന്തുവാന്ന് അപ്പോ കൂടുതലുഅതാണങ്ങ് ചെയ്യ്ന്നെ നാട്ടീ അ ഉള്ള ഇവര് പഠിച്ചതിന്റെ, ഇവര് വർക്ക് ചെയ്യുന്നതിന്റെ അനുസരിച്ചുള്ള സാലറി പോലും ഒന്നും കിട്ടണില്ല. പിന്നെ അത് വെറും നഷ്ടായിട്ടുള്ള കാര്യാണ്. എന്റൊരു അഭിപ്രായത്തിലത് പൊറത്തോയി പഠി യാണ് എൻ്റൊരാഗ്രഹം. എൻ്റടുത്ത് ചോദിക്കുന്നിടുത്തൊക്കെ ഞാനിതേ പറഞ്ഞു കൊടുക്കുള്ളൂ.
ഓക്കെ, ഈ നേഴ്സിംഗല്ലാതെ വേറൊരു ജോലി ചൂസെയ്യാൻ പറഞ്ഞാൽ
നഴ്സിംഗ് കഴിഞ്ഞാ പിന്നെ, കൂടുതലും ആൾക്കാരും ഏഹ് എഞ്ചിനീയർമാരാണ് കൂടുതലും. ബിടെക്, സിവിൽ എഞ്ചിനീയറ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അങ്ങനെ, പക്ഷെ അവരൊക്കെ ഇപ്പ പഠി ച്ചിറങ്ങിയിട്ടും, ആർക്കും ഒരു ജോലിയില്ല. അവര് പഠിച്ച ഫീൽഡു ബന്ധമില്ലാത്ത ജോലികളാണ് കൂടുതലാൾക്കാര് നാട്ടി ചെയ്യുന്നത്.
അതെ അതെ.
ഉം അപ്പം അങ്ങനെ ചെയ്യുന്നവരും മിക്ക എല്ലാരും, പുറത്തേട്ട് നോക്കുവാണ്.
കൂടുതലും ഗൾഫ് കൺട്രീസാണ് അവര് ചൂസെയ്യുന്നത്. അവിടാണ് ഇങ്ങനത്തെ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട് ജോലി കൂടുതലുള്ളത് അവ ഇതാണ്. ന്നാലും അയ്യൂ ആഹ് സാൽറിയും തോനെയാണ്. ക്ഷെ, ഗൾഫ് കൺട്രീസി പോയവര് ആരും അങ്ങോട്ട് വരണ്ടാന്നാണ് അവര് പറയുന്നത് കാരണം, അവിടത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അവർക്കറിയാ, അതുകൊണ്ട് ആരും അങ്ങനെ അത് ചൂസെയ്യത്തില്ല. എന്റെഭിപ്രായത്തില്, യൂറോപ്യൻ കൺട്രീസില് എവിടെയെങ്കിലും ചെയ്യുന്നെയായിരിക്കും ബെറ്റർ ന്നാണ് തോന്നുന്നത്. നമ്മള് തപ്പി കണ്ടുപിടിച്ചെടുക്കണം. അങ്ങനെന്തെങ്കിലും ഓപ്പർച്യുനിറ്റീസ് നോക്ക ഉ- ണ്ടോന്ന് എന്നാ സെറ്റാവും. നഴ്സിംഗ് മാത്രവല്ല ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജോബുകളുണ്ട്. പക്ഷെ ട്രെൻഡിംങ്ങായിട്ട് നിക്കുന്നത് നഴ്സിങ്ങാണ്. അതോണ്ട് എല്ലാ ആൾക്കാരും അങ്ങനെ ആഹ് അതെ, അപ്പൊ എല്ലാ ആൾക്കാരും അതാണ് ചൂസെയ്യുന്നത്. അത് മാത്രമല്ല, ഇഷ്ടംപോലെ കോഴ്സുണ്ടെന്ന് എല്ലാരും അറിയണം. ന്നാലേ സെറ്റാകത്തുള്ളൂ.
എല്ലാ ജോലിയും ചെയ്യാൻ ആൾക്കാർ റെഡി ആയെങ്കിലേ
ഉം ഉം. അതെ അതെ. ബ്രോയ്ക്ക് നഴ്സിംഗ് ചെയ്യാൻ ഇഷ്ടാണോ?
എനിക്ക് നഴ്സിംഗ് ചെയ്യാൻ അത്ര താല്പര്യമില്ല. ക്ഷെ ഞാൻ നോക്കുന്ന്ണ്ട് ഓരോ ജോലി ഇങ്ങനെ
ഉം. ബ്രോക്ക് എന്ത് ജോലി കിട്ടിയാലും ചെയ്യാൻ താല്പര്യ?
അതെ അതെ, നമ്മളിപ്പോ ഇന്നതന്നെ വേണമെന്ന് കർശ നം പിടിച്ച് നിക്കാനൊക്കത്തില്ലല്ലോ.
ആഹ് അതെ അതെ അതെ. ലൈഫ് എങ്ങനെയേലും സെറ്റെയ്യ അതാണ്
അതെ, എല്ലാവരുടെേയും ലക്ഷ്യം അത് തന്നെയല്ലെ. ലൈഫ് എങ്ങനെയേലും സെക്യൂറാ
ഒന്ന് അത്പ്പോ ഏത് ജോലിയായാലും ഉം ഉം അത്യാവശ്യം സാലറി കിട്ടുന്ന ഏത് ജോലിയാലും നല്ലതായിരിക്കും. നഴ്സിംഗ് ഫീൽഡോ, എഞ്ചിനീയറിംഗ് ഫീൽഡോ സെയിൽസോ അങ്ങനെ എന്ത എന്താണേലും കൊഴപ്പല്ല. ക്ഷെ നമ്മുടെ നാട്ടില് നിക്കാൻ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നെച്ചാ ഒന്നെങ്കി, ഞാൻ പറയാം ഒ ഒരു മിനിറ്റ് ഏഹ്, എനിക്ക് തോന്നുന്ന വെച്ചാ, ഒന്നെങ്കി ബിസിനസ്സെയ്യാ അല്ലെങ്കി, ഒരു സോഷ്യൽ മീഡിയ യൂസെയ്യാറിയണം. മീൻസ് കണ്ടൻ ക്രിയേഷൻ പിന്നെങ്ങനെ, അങ്ങൻത്തെ കൊറച്ച് കാര്യങ്ങളെങ്കി നമുക്ക് നാട്ടി ത്തന്നെ സെറ്റെയ്യാം.
സോഷ്യൽ മീഡിയ വഴി- പ്രചരിക്കുന്നത് പലതും ശരിയല്ല എന്നല്ല നമുക്കറിയാൻ കഴിയുന്നത് അവരവരുടെ- താല്പര്യത്തിന് വേണ്ടിയാണ് മറ്റുള്ളവരെ അവര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പൈ പൈസ കൊടുത്താൽ ഒരു സോഷ്യൽ മീഡിയ ഇൻ ഇൻഫ്ലുവൻസർ എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ധാരാളം കാണാനും കഴിയും.
ഓക്കേ ആ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്.
അതെ അതെ ഒരാൾ വന്ന് നല്ലൊരു റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു അടുത്ത മറ്റേ ആൾ വന്ന് ഇത് കൊള്ളൂല്ല എന്ന് പറയുന്നു അങ്ങനെ നമുക്ക് ഒന്നും പറയാൻ ഒക്കില്ല വിശ്വസിക്കാൻ പറ്റ- പറ്റാത്ത ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നത്. എല്ലാം സത്യമാണ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കത്തില്ല.
അതെ.
പലരും എന്നോ കള്ളത്തരം പറഞ്ഞായിരിക്കാം. സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് നമ്മളത് കേട്ടിട്ട്- നല്ലതായെന്ന് കരുതി അവിടെ പോയി ചിലപ്പോ എന്താ- ട്രൈ ചെയ്യുമ്പോഴായിരിക്കാം നമുക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റൂല്ല.
ഉം.
ഈ. കണ്ട് മനസ്സിലാക്കല്ലാതെ നേരിട്ട് അനുഭവിച്ചാലേ നമുക്കത് കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ.
ഉം അത് ശരിയാണ്.
ഇപ്പൊ നമുക്ക് തന്നെ ലോകത്ത് തന്നെ ഇഷ്ടംപോലെ ക്രീമുകൾ ഉണ്ടാവും. ഫേസ് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നെ
ആ് അതെ അതെ ഇപ്പൊ കൊറെ ആൾക്കാരും പ്രൊഡക്ട്സ് റിവ്യൂന്നും പറഞ്ഞാണ് കുറേ ആൾക്കാര് ചെയ്യുന്നത് ആ-
പല പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യും പക്ഷെ നമ്മൾ അവരുടെ സ്കിൻ ടൈപ്പിന് ചിലപ്പോ- ചേർന്നായിരിക്കാം അത് ഒരു എന്താ ഡോക്ടറിനെ- ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഒരു സാധനം യൂസ് ചെയ്യലാണ് പറയുന്നത്. അവര് അവരുടെ ഒരു അവർക്ക്- അവർക്ക് എന്തേലും ഒരു ബെനിഫിറ്റ് ഉണ്ടായോണ്ടായിരിക്കല്ലോ അവര് ആ പ്രോഡക്റ്റ്- പ്രൊമോട്ട് ചെയ്യുന്നത്
അതെ അതെ
അതുകൊണ്ട് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല